ഹലോ
ആഹ് കേൾക്ക്ണില്ലേ
ആഹ് എന്താണിപ്പോ രാത്രി ഉറങ്ങാനൊന്നയില്ലേ
ഇല്ല ഇപ്പൊ പണിയിഞ്ഞട്ടൊള്ളൂ
ആഹ് പിന്നെ ന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞോ
ആഹ് ഭക്ഷണ ഭക്ഷണംക്ക കഴിച്ചു
രണ്ട്
ആഹ് കുട്ടികള് പിന്നെ അടുക്കയില് ചെറിയ പണികളാണ് പണിയിലാണ് അപ്പൊ ഒലത് കഴ്യാൻ വണ്ടി ഇങ്ങനെ നിക്കണ് ഉം ബാക്കി ഫുഡ് കയ്ക്കല് ക്കേ കഴിഞ്ഞു ചോറുന്നലൊക്കെ കഴിഞ്ഞുക്കണ് പോ ഓരൊന്നും കഴിച്ചിട്ടില്ല ഓരപ്പോ ഇന്ന് പിന്നെ ഒരു ലോ പ്രൈസിന്റെ ഇത് ഇൻസ്റ്റയില് റീൽസ് തന്നെ കൊറെ അയ്ക്ക്ണ് ഉണ്ടാക്കണന്ന് പറഞ്ഞു തുങ്ങിട്ട് അപ്പൊ അത് പോയി വാങ്ങി പ്പൊ കൊട്നിന്ന് സാധനങ്ങളൊക്കെ കൊടുന്നിട്ടേ അവര പപ്പന്റെ കൂടെ പോയി വന്ന് അതിപ്പോ ഇണ്ടാക്കണ പരിപാടിയ മോൾ മോൾക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടണ് ഇങ്ങനെ ഇണ്ടാക്ക്ണത് ഭക്ഷണം ഫുഡ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്ക്ണത്ക്കെ ഷ്ടങ്ങെ വേറെറ്റിക്കെ കണ്ന്നത് ഹ് ഉണ്ടാക്കന്നത് അപ്പൊ ഓലയിന്റെ പരിപാടിയിലാണ് ആഹ് ആഹ് ആഹ്
ഉം വേറെ എന്തൊക്കെ
നമ്മള് ഇപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ പറയുന്നുണ്ട് ട്രിപ്പ് പോയാലോന്നൊക്കെ
ഏഹ്
പിന്നെ എവിടക്കേലും ടൂർ പോയാലൊക്കെ പിന്നെ ഏഹ് നിയവ് നിയവ് നീ വരുന്നുണ്ടോ ഞമ്മക്കൊന്ന് പോയാലോ ഒന്ന് വെറുതെ വെറുതൊന്ന് പോയോക്ക നമുക്ക് ബജറ്റ് റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഞമുക്കൊന്ന് പോയൊക്ക നമ്മൾ കഴിഞ്ഞ പ്രാവിശ്യം എ ങ്ങട്ടാ നമ്മള് പോയത് മൂന്നാറില്ക്കൊക്കെ പോയില്ലേ അതേപോലെ വേറെ ഇപ്പോ നമുക്ക് പിന്നെ കൊറച്ചൊക്കെ ഒരു തണുപ്പ് കിട്ടണ ഏരിയാൽക്ക് ഒന്ന് പോ പോവല്ലേ നല്ലത് പിന്നെ മഴക്ക് പെയ്താണ്ട് കുറച്ചൊക്കെ ഒരു ഇത്ണ്ട് എന്നാലും പിന്നെ ആഹ് ആഹ് ആടെ പോകാന് ഹേ അന്വേഷിച്ചപ്പോ അവിടെ നല്ല ഇതുണ്ട് രസണ്ട് കാണാനും ഒക്കെ നല്ല ഭംഗിണ്ട്ന്ന് പറയ്ന്ണ്ട് പോയോരൊക്കെ അപ്പൊ
ഏഹ്
നമ്മക്കും പോയോക്കിയാലോ ന്നാ
പോയോക്കെന്ന്
ആഹ്
ഞമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഇപ്പോ മിനിഞ്ഞാന്ന് പോയി വന്നതാണ്
പോയോ ആ ഞങ്ങളിപ്പോ ഇന്നലെ ചെറി യ ഒരു പിന്നെ വൺ ഡേ ടൂറ് പറയ്ണ പോലെ പോയി വന്നു ഞമ്മളെ അടുത്ത് ക്കനെ കോഴിക്കോട് പോയിങ്ങാണ്ട് ബീച്ചില് കുട്ടികളെങ്ങട്ടും പോയിങ്ങാണ്ട് വന്നു
ആഹ് ആഹ്
ഇത് ഒരു ഞമ്മക്ക് ഇത് നമുക്ക് പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടീട്ട് അങ്ങനെ ഇനി ഫാമിലി ആയിങ്ങാണ്ട് പോണംന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാ അല്ലെങ്കി ഫ്രണ്ട്സ് മാത്രമായിട്ടുണ്ടെങ്കി അങ്ങനെ പിന്നെ പോകാം അവിടെപ്പോ നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്ന്ന് പറയണണ്ട്
ആഹ് ഇപ്പൊ മഴ തോടങ്ങും ചെയ്തല്ലോ
ആഹ് ആഹ്
ഇന്നൊക്കെ നല്ല മഴെമം ക്കെ ഇണ്ടെരുന്നു ആഹ്
അപ്പൊ ഇപ്പൊ പകല് പിന്നെ രാത്രി ഒക്കെ ആവുമ്പോള്ളൂ
എന്ത് എന്ന്
അറിന്തൊക്കെ പതികൽ സമയത്തൊക്കെ അവിടെ പകല് നമ്മളിപ്പോ പിന്നെ രാവിലെ നേരത്തെ അവിടെ എത്തിയാൽ മൂന്നാറിലൊക്കെ ഇപ്പൊ രാവിലെ എത്തിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ കൊറെക്കെ ഞമ്മക്ക് ഞമ്മക്കത് പിന്നെ പ്രകൃതി ഭംഗി ആസ്വാദിക്ക ക്കാൻ നമുക്ക് കഴിയും അവിടെപ്പൊ കാര്യട്ട്
വെസെ
മഞ്ഞിന്റെ ആ ഒരു ഇതൊക്കെ തന്നെല്ലേ പിന്നെ കൊറെ കാപ്പിത്തോട്ടങ്ങളും പിന്നെ എക്കോ പോയിന്റ് ഒക്കെ ഉണ്ട് തോന്ന്ണണ്ട് പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് ചെറിയ പിന്നെ ഇതിന് പോയിരുന്നു ഒരു വൺ ഡേ ടൂറിന് വൺ ഡേ ടൂർല്ല പിന്നെ രണ്ടിസത്തിന് അപ്പൊ അങ്ങനെ പോയതാണ് മൂന്നാർക്ക് പിന്നെ പോയിട്ടില്ല അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് കുറെേ വന്ന്കുണ് എന്നൊക്കെ പറയുന്നുണ്ട്
ആഹ് ഉം
പിന്നെ അപ്പോ ഹസ്ബന്റ് വരുന്നേന് ബുദ്ധിമുട്ട പിട്ടൊന്നല്ലല്ലോ ല്ലേ നമുക്ക് ന്നാല് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് അങ്ങനെ അല്ലെങ്കിൽ സ്ഥലം മാ പണ എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റ വേറെ ഉടുക്കിൽ നമുക്ക് പോണന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം ഇനിയിപ്പോ കൊറച്ചരു ഇവിടെ കൊഴപ്പല്ല
ആര്
ഇവിടെ കൊഴപ്പല്ല മറ്റേ ഇപ്പൊ മഴ എന്തൊക്കെ ഇങ്ങനെള്ളത കൊണ്ടേ ഇടക്ക ഇങ്ങന റേഞ്ച് പോകും പ ഇപ്പ ഞാൻ താഴ്താണ് മേല ആക്പോഴ കൂടുതൽ തീരെ കിട്ടാതിരിക്കല്
ആഹ് ആഹ് ആഹ്
പിന്നെ ഇങ്ങളെ ഇങ്ങോട്ട പോയിരുന്നത് ഫാമിലിയിട്ട് വയനാടോ ആഹ് ആഹ്
ആഹ് വയനാട് നടുവത്
നിന്നോ അതൊരീസ്
ഒരു ദിവസംന്ന് ഒരു ദിവസത്തന്ന് രാവിലെ ഒരു ഉച്ചകാമത്തിന് അടത്തി പിറ്റേന്നോരാ ഉച്ചകാമത്തിന് തിരിച്ചു നൂന്നു
ആഹ് ആഹ് അങ്ങനെല്ലെ അവിടെ മറ്റേയാ പിന്നെ ഇപ്പൊ എല്ലാരും പോന്ന ഇതാക്കാറല്ല മറ്റേ ആ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊ ക്കെണ്ടല്ലോ അങ്ങട്ടക്ക ആ അവള നല്ല രസമായിരിക്കുംല്ലേ പിന്നെ വയനാട് കണ്ടിട്ടുണ്ട് പക്ഷെ ആഹ് ആഹ് അങ്ങട് പോയിട്ടില്ല ഇനി ഒരിസം പോണം
ബീച്ചിലാണോ
പിന്നെ അവിടെങ്ങനെ ഫുഡും കാര്യങ്ങൾക്ക്‌ എങ്ങനെ റിസോർട്ട് എടുത്തുത്തിയിരുന്ന നിങ്ങള്
ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിന്നു പിന്നെ ഉള്ളത് പച്ചടി നമ്മള് കൊണ്ടുപോയതാണ് രാത്രി അവിടുന്ന് ഓര് ഓർഡർ ചെയ്തരും പറഞ്ഞാല്
ആഹ് ആഹ് ആഹ്
ഉം
എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് ഫുഡിനൊക്കെ
ആഹ് ഫുഡിന് നമ്മള് ഇവിടന്നൊക്കെ നമ്മള് വീട്ട്ന്നൊക്കെ ഓർഡർ ചെയ്യുന്ന മാതിരി തന്നെ കടെ പോയി കഴിക്കുന്ന മാതിരിക്ക തന്നെ
ആഹ് പൊതുവേ നമ്മള് ടൂർ പോകുമ്പോഴേ നമ്മള് നമ്മളെ നാട്ടന്നങ്ട് പോയി ദ് കഴിഞ്ഞാ പിന്നെ എല്ലാർത്തും ഭയര റേ റ്റാണല്ലോ ചായക്കാണെങ്കിലും നമ്മൾ ഇരറ്റിന്റെ ഇരറ്റി പൈസ കൊടുക്കണല്ലോ
ആഹ് അതെ
കൊല്ലല ആക്കാരം എല്ലാത്തിനും ഭയങ്കര പൈസ ആക്കാരം ഞമ്മുടെ നാട്ടിലുള്ളൂ ആഹ് അതെ ഇപ്പൊ ഗ്യാസിന്റെ പേരും പറഞ്ഞങ്ങാണ്ട് അത് ഫുള്ള് ഒന്നും കൂടെ കൂട്ടിക്കണ് എല്ലാടത്തും അതിനി കൊറയലും ഉണ്ടാവൂല
അതിനിനി അറിയില്ല
ഉം എന്തേലും കൂടിയാ പിന്നെ കൊറയില്ലല്ലോ ഇനിയിപ്പോ പുതിയ ഭരണം വരുമ്പോ എങ്ങനെയന്നാവോ കൊറഞ്ഞാല് ബർക്കലില്ല എന്നാലും ഇവര് കൂട്ടിയതൊന്നും കൊറക്കൂല്ലേ ഈ ഫുഡിനാണെങ്കിലും ഈ സാധനത്തിനാണെന്നുണ്ടെങ്കിൽ കൂട്ടിയതൊന്നും പിന്നെ
ആഹ് ആഹ്
ഉം
അവിടെ ങ്ങള് അടുപ്പ യൂസ് ചെയല്
അടുപ്പും യൂസ് ചെയ്യും പിന്നെ ഗ്യാസ് സ്റ്റവും ഇവിടെപ്പ പുതിയ വീട് വെ വെച്ചതാണെ വീട്ടിൽ മറ്റെ തറവാട്ടിലായ്നപ്പ്‌ ഇപ്പ കൂടുതലും അടുപ്പ് നമ്മള് വിറകൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ വേണ്ടതൊക്കെ അധികം പിന്നെ വിറകന്നെ വിറകടുപ്പിൽന്നെ വെച്ചിരുന്നത് രാവിലത്തെ ചായേം കടിയൊക്കെ അങ്ങനെ ഗ്യാസ്മ്മേ വെക്കും പിന്നെ മഴക്കാല ത്തില് പിന്നേം കൂടുതല് കൂട്ടാനുള്ളൊക്കെങ്ങനെ ഗ്യാസുമ്മേ വെക്കലുള്ളൂ പിന്നെ അടുപ്പ് ഇങ്ങനെക ത്തികൊണ്ടിരിക്കുമ്പോ പിന്നെ നമ്മുക്കും പിന്നെ വെക്കാൻ തോന്നൂലല്ലോ ഗ്യാസ് അത് വെറുതെ കളയാ തോന്നൂല്ലല്ലോ അടുപ്പിങ്ങനെ കത്തീംകൊണ്ടി ക്കാണെങ്കി പിന്നെ എങ്ങനെ ഓരോന്നന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ആയ്മ്മക്ക് വെക്കും ഇപ്പൊ പിന്നെ പ്പൊ ഒരുപാട് പുതിയ അടുപ്പിനി ഉണ്ടാക്കണ്ട പണിയുണ്ട്
ഏ
പിന്നെ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങന കല്ല് വെച്ചിട്ട് ചോറൊ ക്കക്കാൻ വണ്ടിയങ്ങാണ്ട് അങ്ങനെ വെച്ചക്കയാണ് ഇനി അടുപ്പ് ഇണ്ടാക്കണം അയിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടക്കണു
ഏഹ്
ഇഞ്ഞി അയിന്റെ പണിക്കാര് വന്നങ്ങാണ്ട് പൊകല്ലാത്തടുപ്പ് ഇണ്ടാ ക്കണം അയിന്റെ പണിന്റന്നി അത്ദ്യ ഇണ്ടായിരുന്നു വീട് പിന്നെ പണിെടുത്തപ്പോഴേ അടുക്കളയിലെ അടുപ്പ ഉണ്ടാക്കിന്നു ചിമ്മിനി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ പിന്നെ അത് നല്ല അടുപ്പരുന്നു അത് പിന്നെ ടൈൽസ് പണിക്കാരൊക്കെ വന്ന അപോ പറഞ്ഞു അത് അവിടെണ്ടാക്കാൻ പറ്റൂല ഭക്ഷണം ഉണ്ടാക്കണംൻ പറ്റൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ട്ട് അങ്ങനെ അത് ഫുള്ള് പൊളിച്ച് കളഞ്ഞ് അതവിടെ മൂടി പിന്നെ പുറത്തേക്ക് വേറെണ്ടാക്കി ലാസ്റ്റ്ക് പിന്നെ അങ്ങനെ
ഏഹ്
അപ്പൊ ഇനിയ ആ അപ്പൊ പിന്നെ അത അങ്ങനെ മാറ്റി ഒഴിവാക്കിട്ട് പിന്നെ പിന്നെ പുതിയതിന്നി ഇണ്ടാക്കണം അപ്പൊ ഒരു വർഷം ഒന്നര വർഷൊക്കെ ആയി കുടിയിരുന്നിട്ട് നിങ്ങളവിടെ എങ്ങനെ ഫുള്ള് അടുപ്പത്താ അതോ ഗ്യാസോ
രണ്ടും യൂസ് ചെയ്യും
ആഹ് ആഹ്
ആഹ്
ഗ്യാസമാവ പിന്നെ വേഗണ്ട് പണികള് വേഗം കഴിയും രണ്ടടുപ്പാ രണ്ടടുപ്പ പുകകണി ഉണ്ടെങ്കി പിന്നെ കുഴപ്പമൊന്നുല്ല അങ്ങനെ
ആഹ് അങ്ങെനേ ഇപ്പൊ ഗ്യാസ് വില കൂടിയതാണല്ലോ അത അതെയോ ഫുള്ള് അടുപ്പ തന്നെ ഗ്യാസിന് തന്നെും വെക്കലുണ്ടയ്ൻ
ആഹ് ഗ്യാസിന് വെല കൂടിയപ്പ പി പിന്നെ എല്ല ആരു എല്ല കൂട്ടരും തന്നെ അടുപ്പ തന്നെ
ഉം
വെവെക്കണുന്നത് ഒക്കെ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ഒരുരുത്തരു ഇടുല്ലോ അടുപ്പ ത് പഠിപിക്കണതൊക്കെ ഇപ്പ എല്ലാവരും ഇങ്ങനെ സ്റ്റാറ്റസിലൂടെൊക്കെ തന്നെല്ല ഇപ്പ വിവരങ്ങൾ അറിയണത്
ആഹ്
പിന്നെ ഇന്നതെ രാത്രി എന്ത് കഴിച്ച്
രാത്രി പത്തിരി ഉണ്ടാക്കിനൂ
ആഹ് രാ രാവൽക്കത്തത് രാത്രി
അല്ല ആ മാവണ്ടായിന്ന് അതുകൊണ്ട് പത്തിരിട്ടു
ആഹ് അതെങ്ങനെ പിന്നെ നിങ്ങള് പി ന്ന മ്മള് പൊടി വാട്ടിട്ട് അങ്ങനെല്ലേ പത്തിരി ണ്ടാക് ക്ക അതോ അപ് ആഹ് അത് മറ്റ്
രണ്ടുണ്ടാകും പപൊടിയോണ്ട് ആക്കൂ
ആഹ് ആഹ്
ആഹ്
പിന്നെ ഞങ്ങളിവ് ടെ ങ്ങനെ അരി അരച്ചിട്ട് ണ്ടാക്കണന് അപ്പം അങ്ങനെ അതാ പറയാ മറ്റേ പത്തിരി മ്മള് നോമ്പിനൊക്കെ ഉണ്ടാക്കൂല്ലേ ഇങ്ങനെ പൊടി വാട്ടി കൊഴച്ചിട്ട് ങ്ങനെ പരത്തിങ്ങിട്ട് ഇണ്ടാകോലോ ചൂടോലോ എണ്ണയൊന്നുല്ലാതെ
ആഹ് ആഹ് അങ്ങനെ ണ്ടാക്കല്. പത്തിരി
ഉം
പിന്നെ എന്തെ കറി?
കറീ മീന്റെ കറി ണ്ട് ഉച്ചയ്ക്കത്ത ര
ആഹ് ആഹ്
ഏഹ് അവിടെന്താണ്ടാക്കിനെ?
ഇല്ല വടെ ഞാ വേറൊന്നും ഉണ്ടാക്കിട്ടില്ല ഇതൊരെ ഉച്ചക്കത്തെ ചോറെന്നെ. പിന്നെ ഞ പറഞ്ഞില്ലേ കുട്ടികളൊന്നും കഴിച്ചി ട്ടില്ല ന്നിപ്പോര് പ്പ ഇണ്ടാക്ക്‌ണത് കഴിക്കാം വാണ്ടിട്ടേ.
ഏഹ്
പിന്നെ അയിന് കാത്തിരിക്കാണോല്.
ആഹ് ആഹ്.
ഞാന് ചോറുന്നു. ഞാം ചോറ് ന്നയിഞ്ഞിട്ട് പാ ത്രൊക്കെ കഴുകിരിക്ക നിപ്പോ ലത് ഓല പണി കഴിഞ്ഞാ നി ഞമ്മുക്ക് പിന്നെ വേറെനി കൊറച് പണികളുണ്ടാവും പരത്തിയതൊക്കെ. നേരാക്കാനു ഓരടുക്കളെ കയറിയ പിന്നമ്മക്കെരട്ടി പണി യല്ലേ കാരം പിന്നെന്ത് കെടക്കാനായില്ലേ എപ്പഴാ ഒറങ്ങാ?
ഇപ്പ കെടക്കും.
ആന് ന്നാ ശരി ന്നാ ന്ന ട്രിപ്പിന്റെ കാര്യം നമക്കിനി തില് ഗ്രൂപ്പില് ചർച്ച ചെയ്യാ. എങ്ങട്ടന്നമുക്കൊ എല്ലാർക്കും ഓക്കെയാല് മക് ഒരീസം പ്ലാനിട്ടിട്ട് ങ്ങന പോകാലോ ട്ടാ എന്നാ ശെരി. മ്മ്